ഹലോ ആഹ് കേക്ക്ണ്ട്.
ഏഹ് എന്തൊക്കെയാ ഇങ്ങട്ട്, കഴിഞ്ഞ് അപ്പൊക്കെ. ഇങ്ങട്ട് ചോറും കറിയും ഒക്കായി. ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞു.
നെയ് ചോറ് ണ്ട് ഇൻക്ക് ഉച്ചക്കത്തിന് ഇഞ്ഞ് രാത്രിക്കത്തിന് ചിക്കൻ പൊരിക്കാണ്ട് കൊർച്ച്. ച്ച് മസാല കൂട്ടി വെച്ചത്ണ്ട് ഇഞ്ഞ് ചോറാ, ചപ് എന്തെ ചപ്പാത്തിയോ എന്തെങ്കിലും വേണങ്കിൽ ഇണ്ടാക്കാ.
ആഹ് ആഹ്. അല്ല ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ?
ക്ലീനിങ്ച്ച് കഴിഞ്ഞാൽ അടിച്ചോരിക്കൊണ്ടിരിക്ക്ണ്. കിച്ച കിച്ചൺ മൊത്തം ക്ലീനിങ് കഴിഞ്ഞു. പിൻ കിച്ചൺ കഴിഞ്ഞാ തന്നെ ഇന്റെ പൗതി മു ക്കാല് കഴിഞ്ഞു. മറ്റുള്ളോട്ത്ത്ന്നൊന്നും അധികം ഒന്നും ഉണ്ടാവുലെടി. കിച്ചണല്ലേ അപ്പം നമക്ക്, ഫുഡ് ആക്കീട്ടും
എല്ലോട്ത്തുള്ള പ്രശ്നാണ്യേണി അത്ങ്ങട്ട് ആകെ ഒര് ഒന്നൊന്നര പഠിയേക്കാരം. കാര്ണം ഈ മക്കളും കൂടി ഉണ്ടാവുമ്പോ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെപ്പാടെ. ഇപ്പൊ ഇ
പിന്നെ റൂമോൾത്തൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒക്കെ നേരാക്കി റെഡിയാക്കി വെച്ച് ' 'അടിച്ചോരിങ്ങാ ണ്ടിരിക്കാ
ഉം ഉം എനക്കും പറഞ്ഞാതിരി ആ ജോലികളൊക്കെ കഴിഞ്ഞു, എല്ലും കഴിഞ്ഞു ഇഞ്ഞ് മീന് കിട്ട കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയ്‌റ്റിംഗ്
മീനും കൂടി കിട്ടിയാലോള്ളു സമാധാനം.
ഇപ്പണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനാ നാളെ ഇഞ്ഞ് സ്കൂൾ ഇന്റെ കുടിക്ക് പോണന്ന് കരുതിക്ണ്.
ആഹ് നാളെ സ്കൂൾ വിട്ടിട്ട്ല്ലേ.
ഉം ഉമ്മമ്മണ്ട് അടെ അപ്പോ അതൊണ്ട് ഉമ്മാക്ക് എടങ്ങാറാവും. നാളെ വെള്ളിയാഴ്ച്ചല്ലേ ഞങ്ങൾക്ക് പിന്നെ സ്കൂളും ഓൾത് സ്കൂൾ മദ്റസയും ഒരുമിച്ചിട്ടുള്ള
ആഹ് അൻക്ക് ശനിം ഞായറൊക്കെ സുഖാണടി.
ഇഞ്ഞ് ഇപ്പോ പോകല് ഇണ്ടാവില്ല,. മിക്കവാറും ആളോട് ചോദിച്ചുമ്പം അവിടെ ശരിക്ക് ഇരുപത്തെട്ടാംതി ഇരുപത്തേയാം തീയതി ഒക്കെ ആയിട്ട് സ്കൂള് പൂട്ട്ണണ്ട്. എന്നിട്ടും ഞാൻ ചോദിക്കുമ്പോ എന്താ പറയണത് അഞ്ചാന്തിയാ പൂട്ടുന്നത് എന്നാ പറയണത്. ചെലപ്പേ അടുത്ത ആഴ്ചക്കെ പിന്നെ കേറി വരും.
ആഹ് പറയാതെ വരവേക്കാരം.
പറയാതെ മിക്കവാറും പറയാതെ അധികം ചിലപ്പോ കാട്ടും ആ പരിപാടി. കഴിഞ്ഞ പിന്നെന്താ കഴിഞ്ഞ വരവ ലാ അ ന്റെ മുന്നത്തിന്റെ മുന്നത്തെ വരവ് ഞാൻ എന്റെ പെരേലേന്ന് നോമ്പിനേന്ന് ആഹ്. നോമ്പും കൂടിയേന്ന് അപ്പോ ഞാൻ അണ്ണാച്ച്യളെ പോലെ സിറ്റോട്ടില് ഇരുന്ന് ഇങ്ങനെ ഉമ്മ ആട്ട കുളിച്ച് പോയി കുളിച്ച് കുളിച്ച് വേറെള്ളതൊന്നും വാണ്ട ഒന്ന് തിരുമ്പി കുളി ച്ചാണല്ലോ ഇമ്മാര് നമ്മളെ ചീത്ത പറ്യ ആഹ് അങ്ങനെ കുത്തിരി ക്കും, അപ്പോ ഉമ്മ പറഞ്ഞ് ഒന്ന് പോയി തിരുമ്പി കുളിച്ച് ഒന്ന് പോയി തിരുമ്പി കുളിച്ച്. പറഞ്ഞാണ്ട് ആട്ടാണ് അന്ന് മോന് ചെറുതാ മോന് ഇണ്ടായിട്ടില്ല, അതിന് മുന്നേണ്. ഇന്നട്ട് പിന്നെ ഞാന് ഇങ്ങനെ സിറ്റോട്ടിൽ നിന്ന്കാണ്ട് എണ്ണ ക്കുപ്പി എടുത്ത് ങ്ങാണ്ട് അങ്ങനെ എണ്ണിം തേച്ച് ഏതോ ഒരു പരിചയള്ള ആൾ വണ്ടിട്ട മനസ്സിൽ ഇങ്ങനെ കരുതാണ്. വരുന്നൊരു കൊളർമ്മിം ഇല്ലല്ലോ പിന്നെ എന്തെങ്കിലും അറിയോ അറങ്ങി ഇങ്ങനെ വരുന്നു ഞാൻ ഓട്ടോടിട്ട് ഇമ്മാന്റൊരു ഒരു കീറ മാക്സി ഇട്ട്കണ്.
അണ്ണാച്ചി കോലത്തിലാ നിന്നിന്നത്.
ഇപ്പ ഇപ്പടുത്ത് വരും ഏതായാലും.
നിഎന്തായാലും ഉണ്ടാവും.
ആഹ് ഹസ്ബൻഡിന് എന്താ അവിടെ പണി എന്താണ്? ജോലി എന്താ?
സ്വന്ത സ്വന്തയിട്ടുള്ള പരിപാടി ആണ്.
ഏഹ്
ജോലിണ്ടായിരുന്നോ അകൗണ്ടൻ്റൊയിട്ട് വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഒരാളെ കീഴിൽ നിന്നട്ട് ഒന്നു ആവുലാറഞ്ഞിങ്ങാണ്ട് അങ്ങനെ അറങ്ങി
അത് ആവൂലടീ
സത്യംന്നത് ആ അത് ഓല്ക്ക് ഒരു ലക്ഷം രൂപ ശമ്പളമക്കെ ഉണ്ടായി കട ല്ലടി ഓല്ക്ക് ട്രാൻസ്പോർട്ടേഷൻണ്ട് പിന്നെ വണ്ടിയാ ള്ണ്ട് ഇങ്ങനെ പിന്നെ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ അയിന്റെ പൊറത്ത് ഈ വൈഫൈന്റെയും സിസി ടിവിന്റെ ഒക്കെ കോളായിട്ട് എടുക്കും ഫുള്ളായിറ്റ് പിന്നെ ഇതെടുക്കും പിന്നെ ഇങ്ങനെ നമ്മൾ കരാർ വെച്ചിട്ട് എട് ക്കല്ലോ എന്നിട്ട് പണിക്കാരെ കൊണ്ടട്ടിട്ട് അതെടുപ്പിക്കും അങ്ങനൊക്കെല്ല പരിപാടിയാത് അവള് പഠിച്ചിണ്ട് ഡിഗ്രി കഴിഞ്ഞതെന്നെയാ അക്കൗണ്ടന്റായിറ്റ് വർക്ക് ചെയ്യ കല്യാണം കഴിഞ്ഞ ഒടനെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യ പിന്നെ ഇതെന്നെ ഒരാളെ കീഴില് നിന്ന് കയിഞ്ഞാ ഒന്നും എത്തൂലാ അവനാൻക്ക് അവനാൻ്റതായിട്ടാവുമ്പം പിന്നെ നമ്മക്ക് നമ്മക്ക് എപ്പ് മറ്റേത് ആ ടൈമില്ള്ള പണിയല്ലേ ഉള്ളൂ അ പിന്നെ അങ്ങനെ അവിടെ ലൈസൻസ് എടുത്ത് അങ്ങനാണ്ട് സെറ്റ് ആയതാ അവിടുന്ന് ഞങ്ങക്ക് ക്കെ ഒക്കെ ഇതാവും ചെയ്തു സ്വന്തായിട്ട് ചെയ്യല് ഞങ്ങക്ക് മെച്ചം വെരും ചെയ്തു അതുവരെ നമ്മക്ക് കിട്ടണതൊക്കെ അങ്ങനെ നമ്മളെ കാര്യത്തിന് മാസ ഇങ്ങനെ ശമ്പളല്ലേ പ്പ നമ്മള് എത്ര ഹാർഡ് വർക്കെയ്യ്ണ് യ് അയ്നൻസരിച്ച് നമ്മുക്ക് ഇൻകം ഉണ്ടാകും. ഇൻകം.
ഉം അതുപോലെയാണ് ഇപ്പ ഇൻകൊക്കെ അറിയാന് ഇപ്പളും നാട്ടില് നിന്നിട്ട് ട്ടൊന്നും ഒന്നും ആവണില്ല അറിയാന്
ആഹ് എന്താ ചെയ്യണാള്
ഓല് ഇവിടെ വീടൊക്കെങ്ങനെ അമ്മള് എല്ലാ വീടും കോൺക്രീറ്റ് ഒക്കെ എടുത്ത് ത്ത്ങ്ങാണ്ടേ ഗൾഫ് നിർത്തി കോൺട്രാക്ടർ ആയിക്കാണ്ട് പക്ഷെ ഒക്കെ നിർത്തി പോന്നതാണ് ഇപ്പവടെ
ഉം എടി പക്ഷെ എന്താന്നെച്ചാ കഴിഞ്ഞാല് എന്താറിയോ അനക്ക് വീടായില്ലേ പിന്നെ വേറെ ബാധ്യതകളും ഇല്ലല്ലോ
പക്ഷെ വീടായാലും എടി കൊറച്ച് കടണ്ടെടീ
കട ആർക്കാ ഇല്ലാത്തത് ഞങ്ങൾക്കും ഉണ്ട് കടങ്ങളൊക്കെ കൊറച്ചൊക്കെ കഴിഞ്ഞാല് പൊറത്താര്ക്കും കൊട് കൊടുത്ത ക്കാനും ഇതൊന്നുല്ലാട്ടോ ഇന്റെ ഗോൾഡ് കൊറച്ച് വെച്ചത്ണ്ട് അതന്നെ ഉള്ളു അല്ലാതൊന്നുല്ലാ
ഞങ്ങക്ക് ഇവിടെ പൊറത്ത് കൊടുക്കാനാണ് പൊറത്ത് മേടിച്ചല്ലാതെ ചില്ലറ കടങ്ങളൊക്കെ പക്ഷെ ഇനി നാട്ട് നിന്നും കാണ്ട് ഒന്നും ആവില്ലെടി ഒന്ന് നമ്മക്ക് സ് സമ്പാദിക്കാൻ കയ്യൂലാ പറിയും ഇങ്ങനെ എപ്പളും ഇങ്ങനെ പറയും ഞാൻ ഒന്ന് കയറണം ഒന്നു കൂടി കയറണം പറഞ്ഞ് ഇങ്ങനെ നിക്ക്ണ്ട്പ്പം
കയറിയാല് എന്ത് ചെയ്യണന്ന് അറിയോ കയറിയാല്മ്പക്ക് കൊറച്ച്കാലം അടിപ്പിച്ചാണ്ട് പുടിച്ചു നിന്നിട്ട് പിന്നെ നിർത്തിപ്പോരണം അല്ലാണ്ട് അമ്മള് കൊറച്ച് കാലം നിക്കും പിന്നെ പോരും പിന്നെ ഇപ്പ ഇതാവും അപ്പ ആവുമ്പം എന്താറിയോ നമുക്ക് അവിടെ ഇണ്ടാവൂല്ലാ ഇവിടെ ഇണ്ടാവൂല്ലാ ആ ഒരു അവസ്ഥക്കാരം
അതാണേ ഞാൻ പറയാ കൊറച്ചൊക്കെ ഒന്ന് കയറണ ഇന്നട്ട് പിന്നെ ഇതുപോലെന്നെ
ക്കാർക്കൊന്നും ഇതുവരെ വീടു ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഏഹ് പക്ഷെ ഇത് ആഹ് ഇന്നാ ഞങ്ങള് അധികങ്ങട്ട് ഫീൽ തോന്നണൂല്ലാ ഒരു വർഷത്തിന് എടക്ക് ഞങ്ങളൊന്ന് അങ്ങട്ടും പോവും കാക്കു ഒന്ന്ങ്ങട്ടും വരും
ആഹ് അങ്ങനാവുമ്പോ സുഖാണേ ഞാനും അത് പറയെ അത് ഞങ്ങളൊക്കെ ഒന്ന്
ക്ക് രണ്ട് വർഷം ഒന്നര വർഷൊക്കെ കഴിഞ്ഞിട്ടാ ഫസ്റ്റ് ഒക്കെ വന്നീനെട്ടോ ഇതേപോലെ ഇങ്ങനെ മറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണ സമയത്തെ ഞങ്ങക്ക് അങ്ങട്ടും പോകാൻ പറ്റൂലാ
ഞാ ഇങ്ങനെ
ഇപ്പം മോനെ പ്രഗ്നന്റ് ആയ സമയത്താണ് ഞങ്ങക്ക് വിസ കിട്ടിയത് ഫാമിലി വിസ കിട്ടിയത് അതിന് മുന്നെക്കെ ഞങ്ങളിങ്ങനെ വിസി ഇങ്ങനെ പോയി വരും ഇടക്കും തരക്കും
അയൊ ഞാൻ അങ്ങനെ പറൂ ഞമ്മക്ക് അങ്ങനെ പോ അങ്ങനെ അങ്ങ് പോയൊക്കി ഇങ്ങോട്ട് ഞങ്ങള് പറഞ്ഞാതിരി ഒന്നുംബ്രയിക്കാനൊക്കെല്ല് ഞമ്മ ക്കിലെഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ ഒന്നു ആ ഇജ് കഖത്തറിലാവൂല്ലേ
കത്തറിലാണ് ഉം ഇനീ പോണംന്ന്റയെ രണ്ടിന്ഷആള്ള ഒരുസം അവിടുന്ന് ഞങ്ങക്ക് പോകാ
ആഹ് അവിടുന്ന് സുഖണ് വരണാതിരി ആ ഫാമിലി ആയിട്ട് അങ്ങനണ് പോയാ മതിയല്ലോ കാക്കൂന് കൈ വിട്ടുന്ന ടൈമിലിങ്ങിലാണ്ട് യെ
കൂനങ്ങനെ ഇസ് കക്കുന്റെ ഉമ്മ ഉമ്പ്ര ചെയ്തിട്ടില്ല അത് ചെയ്യിപ്പിച്ചിട്ട് വേണം ചെയ്യാന് എന്നുള്ളതാണ് പക്ഷെ ഉമ്മക്ക് അങ്ങനത്തെ ഒരു കൂസാലേ ഇല്ല എന്ന് പറയാനടുപ്പളും പോരിം പോരിം പോയ് അയിന് പ കുറച്ച് കന്നുകളുണ്ട് അയിന് ഊട്ടും ടുക്കും എത്ര ഇതായാലും കിട്ടിയാലും തെകാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ
ചുമമ്പ്രക്കൊക്കെ പോകാ മക്കളെ വിളി
എന്റെ എന്റെമ്മതാ പറയണത് ഇന്നോടൊക്കെയാണ് അത് പറഞ്ഞക്കന് ശനിഞാൻ എപ്പോളോ പോയി എന്റെ ഉമ്മ പറയാണ്
എനിക്കറിയില്ലട്ടോ ഞാഇപ്പ എനി എനിക്ക് ഇപ്പ ഇത്ര പ്രായയിട്ടുള്ളു പറയാനേ ആന്നാലും എനിക്കില്ല ആഗ്രഹം പഠിച്ചോനെ മരി ക്കന്നെന്റെ മുന്നെ ഒന്ന് അവിടെ അവര് നോക്ക് കണ്ട് കാണ്ട് മരിച്ചാലും നമ്മുക്ക് ആ ഒര് ഫീലിങ്സവിടെ പോയിട്ട് വരട്ടെ ഒന്നും കാണാല്ലോ
ആഗ്രഹ ഇല്ലാ
ഇവിടെ വേറെവി ട്ടി നമ്മളെല്ലാ സ്ഥലങ്ങളും നമ്മൾ ആണുങ്ങൾ കൊണ്ടോണ്ട് പക്ഷെ എനിക്ക് അവിടെേയും കൂടി ഒന്നുണ്ട് പറയാൻ ആഗ്രഹം
ആഹ്
നമുക്ക് പറയാനല്ലേ കഴിയുള്ളൂ റബ്ബിനോട് പറഞ്ഞാൽ അയിന് ഉത്തരം കിട്ടും അതാണ്
കഴിഞ്ഞാടി അത് തട്ടി നീക്കൂല
അതാണ്
അപ്പ ഞൾ അവിടെല്യ ഒരു താത്തല്ലിട്ട വയസ എപ്പളും ഇതെ പോലെ പറം ഇക്കൊന്ന് പോകാ എനിക്കൊന്ന് പോകാൻ കേട്ടാ തൊഴിലുറപ്പിന് പോയി പൈസ ഉണ്ടാക്കി പോയെടി ആത്
പോയൊ
ഉം
എല്ലാം പറഞ്ഞത്
ആ ഇത് ഇണ്ടെങ്കിൽ നമ്മക്ക് പൈസക്കെ എവിടുന്നേലും വരുന്നറേ
ഉം ഞാൻ പറെ ഇങ്ങള് പോയാ മതി ഇനിക്കടി എനിക്ക് ഒറ്റക്ക് പോകാ എക്ക് പൂതിയില്ല കാരണം ഈ പ്രായത്തിൽ പോയി കാണ്ട് നമ്മൾ നമ്മളെ മക്കളെയും കൊണ്ട്
ഒപ്പം പോയണം പിന്നെ എന്താ പറയാ ഈ ആരോഗ്യഉള്ള ടൈമില് പോണടി പി ന്നെ നമ്മള് വയസ്സായിട്ട് നടക്കാനും ഇതിനും വെക്കാതായിട്ട് പോയിട്ട് ഞമ്മളത് കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്തെന്ന് പോയിട്ട് എന്തുട്ട കാര്യം
അതാനടി എനിക്ക്ഞാ എന്റെ കാര്യം പറയാലോ എനിക്ക് ഈ പ്രായത്തിൽ പോയി എന്റെ മ മക്കളേം കൊണ്ട് എനിക്കത്ര മക്കളുണ്ടോ ആ മക്കളേം കൊണ്ട് പോയിക്കണ്ട് ചെയ്യാല് വിതിണ്ടാട്ടെ എന്നാ ഞാൻ തേടല്ല് പക്ഷെ അങ്ങനെ പോണം പറയാന്
സത്യാണ്.
അങ്ങനെ പോകാലെ വിധി ഇണ്ടാവണം പറ്യെ. എത്ര ആള്ണ്ട്ലേ ഇപ്പ ഫേമിലി ആയിട്ടൊക്കെ അങ്ങനൊക്കെ പോണോല്. ഇപെത്ര ആള്ണ്ട് അറ്യ ഞാന്
ഇപ്പൊക്കെ നല്ലൊരു സംഖിം വാണം.
അതാണ്
ഒരു ലക്ഷത്തിന്റെ അടുത്തായില്ലെ ഇപ്പൊ.
ആഹ്
ഒരാക്കെന്നെ
ഒരാക്കെന്നെ പറഞ്ഞാതിരി.
ഉം
ഇതെമാരെ ഓല് ഗൾഫിക്കൊക്ക പോയിട്ട്. അങ്ങനെയൊക്ക നട ക്കൊള്ളൂർ
അങ്ങനൊക്കെ നടക്കും. ഇങ്ങനെ വിസിറ്റിങ്ങിനൊക്കെ കൊണ്ടോയിട്ടെ.
ആഹ് അങ്ങനൊക്കെ നടക്കൊള്ളു പറയെ ഞാന്. ഞാൻ എപ്പളും പറയും. അങ്ങനൊക്കെ നോക്കിക്കോള്ളി. വേഗം പറയും. അന്നാ ഞങ്ങക്കും അവിടൊന്ന് കാണാറിം. ഇന്റെ മക്ക മക്കള് എപ്പോളും പറയും തന്തനോടെന്നെ. അങ്ങനെ നോക്ക്യാേളി ഇപ്പച്ചിനെ ഞങ്ങക്കും കാണാറി കുട്ട്യേള് ഓലെക്കെ ഗൾഫ് ഗൾഫ് അറിയാ ന്നല്ലാതെ ഓല്ക്കപ്പെന്ത് ഗൾഫ് വിചാരിച്ചിരിക്ക്ണ്.
അതൊരു ലൈഫെന്നെ. പോയി കാണ്ട് കഴിഞ്ഞാ പിന്നെ ഞമ്മക്കും അവരോട് ഒന്നും പറയാൻ തോന്നുല്ല. ഓലൊക്കെ ജീവിക്ക്ണ സാഹചര്യങ്ങളും. ഓലൊക്കെ നി കെടക്ക്ണ റൂമേളും.
ഒക്കെ കാണുമ്പോ.
ഒക്കെ കാണുമ്പോ നമുക്ക് അധികം ഗൾഫിന്റെ പൂതി ഒക്കെ തീരും. ഞമ്മള് അവിടെ ചെന്നാ ശെരിക്കൊരു അണ്ണാച്യേളെ പോലെടി. ഒരു വെലയുണ്ടാവുല. നമ്മളത് ഇപ്പ നമ്മടെ നാട്ടില് ബംഗാള്യേള് വന്ന് പാർക്കൂല്ലേ. അവിടെ ഇവിടെ ഇല്ല പൊട്ടിപ്പൊൾഞ്ഞ ക്വാർട്ടേഴ്സിലും ഇതിലൊക്കെ.
അതുപോലെ
അതുപോലേണ് ഞങ്ങളൊക്കെ നിന്ന റൂം. അയിന് ഇന്നട് എല്ലാരും അതു തന്നെ പറഞ്ഞ്. ഇത്രേയും നല്ലൊരു പെരിട്ട് ഇങ്ങാട്ട് ഇജെൻ പിന്നെ അവിടെ പോയിട്ട്. പക്ഷെ ഞാൻ പറയാ ഒരു കുടിലിലാണെങ്കിലും അവനാന്റെ കെ കെട്ട്യാേന്മാരെപ്പം ജീവിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ അതൊരു സന്തോഷഇള്ള കാര്യം തന്നെയാ.
അതെന്നേണ്.
ആ ഞങ്ങള് നിന്നീന റൂമിന് അറുപതിനായിരം ഉറ്പ്യ ട്ടൊ മാസത്തെ ഒരു മാസം റെന്റ് നമ്മളെ നാട്ട്ത്തെ. ഒരു എന്താച്ചാല് സിമന്റ് കട്ടേല് പടുത്ത്ട്ട് ഒന്ന് പരിക്കൻ തേച്ചിട്ട്. അതിന്റെ മോള് ള് ആസ്പെറ്റോസ് ഇട്ട്ങ്ങാണ്ട് ഒരു സീരിങ്ങ് ചെയ്തക്കാണ്.
ആഹ് ആഹ് ആഹ്.
ഇങ്ങട്ട് ഒരു റൂമും ഒരു ചെറോരു ഹാളു ഒരു സോഫ ഇടാനും. ഒരു ടീ വി വെച്ചിരിക്ക്ണ് അതന്നെ. ഒരു ബാത്ത് റൂമും. അടുക്കളന്നൊന്ന് പറയാൻ പറ്റൂല്ല. എനിക്കിങ്ങനെ നിന്ന് തിരിയാൻ പറ്റുന്ന ഒരു സാധനം അതന്നെ അത് മാത്രം അയിന് അറുപതിനായി ഒറുപ്യ റെന്റ്.
എന്താല്ലേ റെന്റി ഞമ്മഅതെ കൊടുക്കണാണ്.
ത്തി എണ്ണൂറ് മൂവായിരം റിയാല്ള്ള ഔട്ത്തത്. ഓല്ക്ക് മൂവായിരം ഇള്ളവ്ട്ത്തത് പക്ഷെ നമ്മള് നാട്ടിത്തെ പൈസ ആ കണക്ക് കൂട്ടുമ്പോത്തിന്
നമുക്ക് ഇത്രേ
അത് സൗദിയിലാണെങ്കില് കൊറവാണ് റെന്റ്.
സൗദീല് ലെ. ആഹ് ആയിക്കോട്ടെ ഇന്നാ ശരി.